ഹലോ നമസ്കാരം എന്താണ് സുഖാണ് എന്താണ് അവിടത്തൊക്കെ വി
നല്ല സുഖാ നല്ല ചൂടാണ് മഴ പെയ്യുന്നില്ല നല്ല മഴക്കോളുണ്ട് മഴ പെയ്യാതൊരു മഴക്കോള് വരുമ്പോള്ളരു മ ഒരു ചൂട് ടില്ലേ നല്ല വെയർത്ത് കുളിച്ചു
തീരെ മഴണ്ടായിട്ടില്ല
ഇല്ല ഇല്ല ഇല്ല
അതേലേ
നാളെ മുതൽ മഴയാന്ന് പറയുന്നു അപ്പൊ ആഹ് അപ്പൊ ചിലപ്പോ ചൂട് കൊറയവായിരിക്കും
ആഹ മഴ പെയ്തന്ന് കൊഴപ്പണ്ടാവൂല്ല
ആഹ ഇന്നലൊരു മൂന്നാലിസത്തേക്ക്ണ്ട്
ഇമ്പടെ നല്ല മഴാണ്. ഇതാ ഞാൻ ചായടിക്കണള്ളൂ കുട്ടികളൊക്കെ സ്കൂൾക്ക് പറഞ്ഞയച്ചി നേരം വൈകി. ഉം കുട്ടികളൊക്കെ പോയി
ആഹ ഞാന് കഴിച്ചതേ ഉള്ളൂ കഴിച്ചിട്ടാണ് ഞാൻ കൊറച്ചു നേരം ഉണ്ടല്ലോ ഇടക്കേ
ആഹ്
അപ്പൊ തോർത്തു അങ്ങനെ വിളിച്ചതാണ്
അതെ കുട്ടികള് ഇല്ല്യേ
ഇല്ല മോൻ എണീറ്റു എണീറ്റിട്ട് ആക്ച്വലി അവന് ഓൺലൈൻ ക്ലാസാണ്
അതെ
ആഹ അപ്പൊ അത് കഴിഞ്ഞിട്ട് പഠിച്ചു അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് അതി ഞ്ഞ് ഉറങ്ങ്യോന്ന് അറിയില്ല
അന്ത സ്കൂക്കോവാത്തെ
അവന് ബി എസ് സി കഴിഞ്ഞു കംപ്ലീറ്റ് ഐ ഡി ഡിഗ്രി കംപ്ലീറ്റ് ആയി ഇനി അവന് എം ബി എ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുവാ
അതെല്ലേ എന്താ ചായുടിച്ചില്ലേ?
ആഹ് കുടിച്ചു കുടിച്ചു.
ഉം എന്താ ചായക്ക് ഇന്ന് ഇണ്ടാക്കിയേ?
ചായക്ക് ക്ക് ഞാൻ ഇന്ന് ഇന്ന് എന്താ പറയാ എളുപ്പപ്പണിയ ഇവിടെ ബ്രെഡും ഓംലറ്റുണ്ടാക്കി ക്കി ബ്രെഡ് ചൂടാക്കി ബട്ടർ ഒക്കെ പെരട്ടി ഓംലറ്റുണ്ടാക്കി ദേ ചാ കുടിക്കാറില്ല എനിക്കി മൈഗ്രേൻ ഒണ്ടായിരുന്നപ്പഴേ ഒരാള് പറഞ്ഞു പാൽചായ കുടിക്കുന്നത് നിർത്തി കഴിഞ്ഞ മൈഗ്രീന് ഒത്തിരി വ്യത്യാസ വ്യത്യാസംവരുന്ന് അങ്ങനെ ഞാൻ പാൽച്ചായ നിർത്തിയപ്പോ എനിക്ക് നല്ല വ്യത്യാസ ഉണ്ട് മൈഗ്രീൻ. ആഹ്. ഇപ്പൊ മറ്റത് എപ്പോഴും വരും എല്ലാ മാസവും ഇങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ വരും കുറേ ഒരു മൂന്നാല് ദിവസം എന്നെ ഭയങ്കരായിട്ട് ബുദ്ധിമുട്ടിക്കും. ആ പക്ഷെ അത് ഇപ്പോ പാൽച്ചായ നിർത്തിക്കഴിഞ്ഞപ്പോ എനിക്ക് മൈഗ്രയിൻ വല്ലപ്പോഴൊകെ വരുന്നുന്നെ ഒള്ളൂ.
അതെ പിന്നെ ഉച്ചക്കുള്ളൊക്കെ എന്താ ഒക്കെ റെഡിയായോ സെറ്റ് ആക്കാൻആയോ?
ഉച്ചക്കുള്ളത് ഉണ്ടാക്കണം ഞാന് ഒന്ന് കൊറച്ചേരൊന്ന് റെസ്റ്റ് എടുത്തിട്ട്. ബാക്കി പണിയാന്നോർത്തു ആഹ്.
അവിടെ ഹസ്ബൻഡ് ഒക്കെ നാട്ടില് എന്താ പണി ഹസ്ബൻഡ് എന്താ പണി?
ആ ഇവിടെ ടീച്ചറാണ് ടീച്ചർ ആണ്.
ടീച്ചറാണ് ലെ ആള് പോയിട്ടുണ്ടാവും അപ്പൊ അല്ലേ.
പോയി പോയി പോയി ഞാൻ പണിയൊക്കെ കഴിഞ്ഞു കുളിച്ചു. കാപ്പി കുടിച്ചു അപ്പൊ ഇനി കൊറച്ചു നേരം റെസ് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി ഉച്ചത്തേക്കുള്ള പണിയിലേക്ക് പോണം.
ആ അപ്പൊ ആള് ഫുഡൊന്നും ചോറൊന്നും കൊണ്ടോകൂല?
ഇവിടെ ഉണ്ടല്ലോ നാട്ടിലെ പോലെ അല്ല. ഇവിടെ സ്കൂൾ എത്ര മണി വരേന്നറിയമോ ഇവിടെ സ്കൂള് ഉച്ച വരെയാണ്. ആ ഇവിടെ ഏഴ് മണിക്ക് തുടങ്ങും ക്ലാസ്. സ്കൂളിലെ എന്നിട്ട് അവര് രണ്ട് മണിവരെ ഇണ്ടാവും ക്ലാസ്. എല്ലാ സ്കൂളും ആ എ എല്ലാ സ്കൂളും. ഇവിടെ അ സ്കൂൾ ടൈം നല്ലതാട്ടോ നമ്മളെ നാട്ടിലല്ലേ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ പിള്ളാര് പക്ഷെ ഇത് ഒത്തിരി പിള്ളാർക്ക് ഒരുപാട് സമയം കിട്ടു, എന്തച്ചാല് മൂന്ന് മൂന്ന് മണിക്ക് എത്തിയന്ന് വെച്ചോ രണ്ട മണിക്ക് വിട്ടാല് ഏറ്റവും ദൂരമള്ള സ്കൂൾ ആണെങ്കിലും മൂന്ന മണിക്കുമുമ്പേ നമ്മള് വീടെത്തും അവർക്ക് അതിനു ശേഷം എന്തുമാത്രം സമയണ്ടെന്ന് ആലോചിച്ചേ?
ആഹ് ഒരുപാട് സമയുണ്ട് ഞമ്മക്ക് ഇത് രാവിലെ പ പത്ത് മണിക്ക് അല്ലെങ്കിൽ ഒമ്പത് മണിക്ക് പോയാൽ ഒൻപത്‌ മണിക്ക് പോയാൽ വൈകുന്നേരം വീട്ടുക്ക് എത്തണെങ്കിൽ അഞ്ച് മണിയാകും.
അതാ അവരുടെ ആക്ച്വലി എന്താ പറയുന്ന അവർക്കൊന്നും ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ലാ. പിന്നെ ട്യൂഷനായി പഠിത്തവായി. ഇതാണെങ്കില് അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്തെങ്കിലും വേറെ എന്തെങ്കിലും അവർക്ക് ഇപ്പ കുട്ടി കുട്ടികളൊക്കെ വേറെ ഓരോ കാര്യങ്ങള് പഠിക്കത്തിലേ ക്രിക്കറ്റിന് പോകുന്നു ആ അങ്ങനെയൊക്കെ അതിനൊക്കെ ഇഷ്ടംപോലെ സമയം കിട്ടും. ഞങ്ങ ഞങ്ങൾ എപ്പോഴും പറയും നീ ഇവിടു ത്തെ അതേ രാവിലെ എണീറ്റ് പോയിക്കഴിഞ്ഞാൽ പിള്ളേര് വല്ല ഫ്രഷ് ആയിട്ടെയ് പോയി പ നമുക്ക് അവിടെ ചൂട് തണുപ്പൊന്നും ഇല്ലല്ലോ നല്ല കാലാവസ്ഥയല്ലേ? അപ്പ അതൊരു ബുദ്ധിമുട്ടല്ലല്ലോ? ഒരു ഏഴ് തൊട്ട് എട്ട് രണ്ട് മണിവരുടെ ക്ലാസ് വന്ന് കഴിഞ്ഞാൽ തിരിച്ച ഒരു മൂന്ന് മണിക്ക് വന്ന് കഴിഞ്ഞാൽ ഒരു മണിക്ക് ക്കുറ് അവര് ഭക്ഷണം ഒക്കെ കഴിച്ച് റെസ്റ്റ് എടുത്താലും. ഒരു നാല് മണി തൊട്ട് അവർക്ക് എന്തോരേ സമയഉണ്ട്.
സമയുണ്ട് സമയുണ്ട്.
ഇപ്പൊ അവിടെ പലരും അതിനെ വേണ്ടാന്നൊക്കെ പറഞ്ഞില്ലേ, പറ്റത്തില്ല. ബുദ്ധിമുട്ടാണ് പക്ഷെ അത് കുട്ടികളുടെ ഹെൽത്ത് അയിന് നല്ലതാണ് അ അവർക്ക് കളിക്കാൻ ഒത്തിരി സമയം പഠിക്കാൻ ഒത്തിരി സമയം
ആ
അത് ചെയ്യാം
ഓ ഇനൊക്കെ വെച്ച്
ആ രാവിലെ ഒന്ന് എണീ ക്കണെന്ന് ഉള്ളൂ അഞ്ച് മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാല് കുട്ടികളെ നമുക്ക് ഏഴ് മണിക്ക് സ്കൂളില് എത്തിക്കാം
അയ് ശരിയാണ് പിന്നെ വേറെ എന്തൊക്കെ പൊറത്തൊക്കെ പോയിന്നോ
ഇല്ല ഇപ്പൊ പോണം ഇന്നുച്ചക്കിപ്പം പണി ഇിച്ചിരി പണി കഴിഞ്ഞ് ഉച്ചക്കൊള്ള ഉണ്ടാക്കി വെച്ചിട്ട് ഒന്ന് പൊറത്ത് പോണം കൊറ് പണിയണ്ട് പൊറത്ത് അപ്പൊ ഒന്ന് പൊറത്ത് പോണം ഇല്ല ഇല്ല ജോലിയൊന്നും ചെയ്യുന്നില്ല വീട്ടിലിരിപ്പാണ് വീട്ടില് ഇഷ്ടംപോലെ പണിയിണ്ട്
ജോലി നമ്മക്ക് ജോലി പൊറത്തല്ലെലും പെരെല് ഇഷ്ടം പോലെ ഉണ്ടല്ലോ
ആ പിന്നെ തീർച്ചയായിട്ടും ഞാന് ഇപ്പഴ സ ത്യം പറഞ്ഞ എന്താ പറയാ വീട്ടില് അത്യാവശ്യം ഇരിക്കുന്നേ മറ്റത് മോൻ സ്കൂളിലക്കെ പോവുന്ന സമയത്ത് ഞാനാണ് അവനെ കൊണ്ടാക്കാൻ പോവുന്നത് വിളിച്ചിട്ട് വെരുന്നത് പിന്നെ അവന് ബാക്കിയ വീട്ടിലെ കാര്യങ്ങള് അങ്ങനെയൊക്കെ കൊറെ
ഞമ്മ ഞമ്മക്ക് എന്നും തെരക്കനല്ലേ ഞമ്മക്ക് എന്നാ ഫ്രീ
അത് കുഞ്ഞിനെ നോക്കാൻ ഇവിടെ ആരും ഒണ്ടായി ന്നില്ല അപ്പൊ ഞങ്ങള് മാത്രേ ഒള്ളൂ അപ്പൊ അതുകൊണ്ടാ ഞാന് വർക്ക് ചെയ്യാത്ത ആ ഇപ്പൊ പിന്നെ അവൻ വലുതായില്ലോ
ആ നിങ്ങക്കെ എന്തിന
സൗണ്ട് കട്ടാവുന്ന് ട്ടോ ഹലോ ഹലോ കേക്കാവോ ആ എടക്ക് സൗണ്ട് ക ട്ടായി പോയേട്ടോ ആ ഇപ്പ കേക്കാം നേരത്തെ കട്ടായി പോയി
ആ എന്താ റേഞ്ചിന്റെ പ്രശ്നായ്കാരം പടിക്കൊക്കെ ചെയ്ത ആളാണോ എന്ന് ചോദിക്യ
ഞാനോ
ആ അതെ
അപ്പൊ അത് കാരണം കുഞ്ഞിന് അവന് തീരെ കുഞ്ഞായിരുന്നു വലിയ ബുദ്ധിമുട്ടായിരുന്നു അവനെ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്
അതെ ലെ
ആ അന്നേരം പിന്നെ ഞാൻ വർക്ക് ചെയ്യണോന്ന് വിചാരിച്ച അവന്റെ കാര്യം ബുദ്ധിമുട്ടാവും പിന്നെ ആ ആരേം ഏല്പി ക്കണം അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ
ആ ഒരു കുട്ടിയന്നെ ഒള്ളൂ ആ അതന്നല്ലെ
ഉം എന്താപ്പൂച്ചക്കിന്ന് സ്പെഷിൽ
അയല മുളകിട്ടതും ഉം പിന്നിനി പൊരിക്കാണ്ട് പപ്പടണ്ട് ഉപ്പേരിയിണ്ട് അതൊക്കെ തന്നെ
ഗ്രാന്റാണ് പിതൊക്കെ പോരെ
ക്കമതി ആ ഇങ്ങ ഇങ്ങളൊന്നും അങ്ങനെയൊന്നും ഇണ്ടാക്കൂല
ഇവിടെ മീൻ അങ്ങനെ നമുക്ക് എപ്പഴും കിട്ടില്ല വല്ലപ്പോഴക്കെ മീൻ കിട്ടുള്ളൂ ആ ഞങ്ങള് പിന്നെ എന്താ പറയാ ചോറ് ഇണ്ടാക്കുക ഒണ്ടാക്കിയാ തന്നെ എന്തേലും തോരനോ മോരുകറിയോ സാമ്പാറ് അങ്ങനെ എന്തെങ്കിലൊക്കെ ആയിട്ട് കഴിക്കും അച്ചാറ് എന്തെങ്കിലും മീന് കിട്ടുന്ന സമേ ത്ത് മീന്ണ്ടാക്കും പക്ഷെ അങ്ങനെ എപ്പോഴും മീൻ കിട്ടത്തില്ല ഇവടെ
ആ എങ്ങനെ ചിക്കനും ബീഫൊക്കെ കിട്ടുവോ
ആ ചിക്കൻ കിട്ടും
ഉം
കിട്ടത്തില്ല
കിട്ടൂലല്ലേ
ഇല്ല, ഇല്ല ചിക്കൻ കിട്ടും ചിക്കൻ ആഴ്ചൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ മേടിക്കും ഉണ്ടാക്കും നമ്മൾ മീൻ കഴിക്കും ക്കുന്ന പോലെ നമുക്ക് ചി
ഏയ് അത് മീന് നമ്മുക്ക് എത്ര കൂട്ടിയാലും ഒരു മടുക്കും വരുല ചിക്കനും ബീഫ ഒക്കെ മ്മക്ക് അടുപ്പിച്ച് കഴിച്ചാൽ നമുക്ക ഒരു മടുപ്പയ്ക്കാരം
ദിവസം കഴിച്ച് പിറ്റേ ദിവസം കൂടി കഴിക്കാൻ നമുക്ക് പറ്റില്ല
പറ്റൂല്ല
മറ്റത് മീനാണെങ്കിൽ കൊഴപ്പമില്ല ആ വരും അല്ല ല ഞാൻ ഡിസംബറിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോ ഉമ് ജനുവരിയില് അടുത്ത ജനുവരിയില് വരും
അതല്ലേ എങ്ങനെയാണ് ഇവിടെ കൊറെ നിക്കലൊക്കെ ഉണ്ടോ എല്ലേ വന്നാൽ പോവോ
അത് ഓരോ സാഹചര്യം അനുസരിച്ചാണ്
അതെല്ലേ
ആ ഓരോ സാഹചര്യങ്ങളൾ അനുസരിച്ച് നൽക്കും ആഹ അതിപ്പ അറിയില്ല നമുക്ക് നേരത്തെ തീരുമാനിക്കാൻ പറ്റത്ത
അത് ശരിയാണ് ഞാനേ എങ്ങനെ ലീവൊക്കെ കിട്ടുമ്പോ വരാണ് അങ്ങനെയൊക്കെയണ അതാ ചോദിച്ചത്
ആ മുമ്പൊക്കെ കുഞ്ഞിന്റെ അവധി സമയം ഉണ്ടല്ലോ സ്കൂളിന്റെ അവധി സമയം ഇവിടെ ഇവിടെ മെയ് ജൂൺ ആണ് അവധി ഇവിടെ മെയ് ജൂണിലാണ് അവധി മെയ് പതിനഞ്ചാം തീയതി മുതൽ ജൂലൈ മുപ്പത് മുപ്പത്തൊന്ന് വരെയാണ് അവധി ഇവിടെ അപ്പൊ ആ സമയത്താണ് വന്നോണ്ടിരുന്നത് ഇപ്പൊ പിന്നെ അങ്ങനെയില്ല എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ വരാൻ പറ്റ അങ്ങനെയാ വരുന്നത് ആ ഇപ്പൊ അങ്ങനെ ആഹ ഇല്ലേ ആഹ
പിന്നെ വേറെ എന്തൊക്കെയാ പിന്നെ എന്നിട്ട്
വേറെന്താ ഇനിയിപ്പോതെ ഉച്ചത്തേക്ക് ചോറ് കറിയൊക്കെ വെക്കണം അത് കഴിഞ്ഞിട്ട് പുറത്തൊന്ന് പോണം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച ക്കാൻ ഉണ്ട് പക്ഷെ പൊറത്തെ ചൂട് ആലോചിക്കുമ്പോ പോകാനേ തോന്നുന്നില്ല
നല്ല ചൂടഴിക്കാരല്ലേ
ആഹ അത് ചൂട് എങ്ങനത്തെയാന്നറിയാവോ നമ്മുടെ നാട്ടിലരു സമയത്തോരു ചൂടല്ലേ ശെരിക്കും വിയർത്ത് ഒഴുകി
ഇപ്പൊ കഴിഞ്ഞ മാസങ്ങളാലത്തക്കൊക്കെ ഇണ്ടായിരുന്നു മഴ പെയ്യുന്നതിന്റെ മുന്നെണ്ടായിരുന്ന പോലെയ്ക്കാരം ഉമ് ഞമ്മക്ക് എന്താണ് മാർച്ചിലും, ഏപ്രിലും, മെയിലൊക്കെ മെയയില കാരണം നല്ല ചൂടണ്ടാകാ നമ്മളവിടെ
ആ അതെ ആ സമയത്ത് ഇങ്ങനെ വേർത്ത ഒഴുകില്ലേ നമ്മളെപ്പോഴും ഇങ്ങനെ അതുപോലെേ ആഹ അഹ അതുപോലെ വേയർത്തൊഴുകും അതിഇനിയിപ്പോ ഓഗസ്റ്റ് വരെ അങ്ങനെയാണ് ഇവിടെ ഇതിപ്പോ ജൂലൈ തുടങ്ങിയല്ലേ ജൂലൈ ഓഗസ്റ്റ് വരെ അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് കുറേ പക്ഷ കാലാവസ്ഥ നേരെയാവുള്ളൂ അതുവരെ സഹിക്കണം ഞാൻ രാവിലെ നടക്കാനൊക്കെ പോയി നടക്കാനൊക്കെ പോയിട്ട് വന്നു കൊറച്ചൊരം റെസ്റ്റ് എടുത്തു അങ്ങനെയൊക്കെ ഇവിടെ ഇരിക്ക കാപ്പി ഉണ്ടാക്കി കുടിച്ചു അപ്പം ഇനിപ്പം തയ്യാറാകണം. കാ ഉച്ച ഭക്ഷണം തയ്യാറാക്കണം പിന്നെ തോരൻ ഉണ്ടാക്കും പിന്നെന്താ തൈരി ഇരിപ്പുണ്ട് ചിലപ്പോം മോരുകറി ഉണ്ടാക്കും ഇല്ലെങ്കിൽ തൈര് തൈര് യിട്ട് തന്നെ നമ്മൾ ഉപയോഗിച്ചോളും പിന്നെ അച്ചാറിരിപ്പുണ്ട് പപ്പടം വേണമെങ്കിൽ എടുക്കും പിന്നെ എന്താ ചിലപ്പോ ഇങ്ങനൊക്കെ അങ് പോക മുട്ടയക്കെ ഉണ്ടെങ്കിലിൽ മുട്ട ഉണ്ടാക്കിയിട്ട് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയോ അങ്ങെനെ എന്തെങ്കിലുംൊക്കെ ജസ്റ്റീതങ് പോവും
അന ഒപ്പിച്ചു പോവും
പിന്നെ രാത്രിത്തേക്ക് ഭക്ഷണം ണ്ടാക്കണം വേറെ ൊട്ടിക്ക് കറി ണ്ടാക്കണം. പിന്നെ റൊട്ടി ഇണ്ടാക്കണം ഉം ശരി ശരി ശരി ആ